വിശേഷം ഓക്കെ എന്നാ ജോലി സമയത്ത് ജോലിക്ക് താമസനല്ലോ വന്നേ
ആഹ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇല്ലേ കൊറച്ചൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ എ ജോലി മാത്രം പോറല്ലോ നമുക്ക് വീടുന്നട നമുക്ക് ഇപ്പം സംരക്ഷിക്കണല്ലോ വീട്ടിലുള്ള ആൾക്കാരെയും കൂടെ സ് സംരക്ഷ് ചിക്ള് വേണമോ നമുക്ക് ജോലി
അതെ അതെ അതെ അതെ ഓ നമ്മുടെ മുതലാളി ഭയങ്കര ഇതായിട്ടാ സംസാരിക്കുന്നത് നമ്മുടെ മുതലാളിയേ ല്ലാരും കറക്റ്റ് തായിട്ട് വന്നില്ലത് ഭയങ്കര ചൂടാ
ആ
ആ
സമയല്ലല്ലോ പണിയുന്ന നമ്മളല്ല പണിയന്ന് പണിയുമ്പോ നമ്മൾ ആത്മാർത്ഥ ത്തായിട്ട് പണിയുക നല്ല രീതിയില് പിന്നെ ഏ ത് ഇന്ന് തീർത്താ നാളേക്കും വേണ്ടേ
കൂ മനസ്സിലാവകണ്ടേ
അത് അങ്ങേരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദ്ത്തം മ് പണിയിപ്പിക്കുന്ന ആളംന്നുള്ളതാണ്
ആണോ
അ അപ്പൊ ആ രീത് തീല് പോകുക
ആ
എല്ലാരെം നമ്മളൊന്ന് കറ ഏ ദ് ആൾക്കാരെയൊക്കെന്ന് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാൻ ഏ പഠിക്കണം
ആ ഹ
ആ പിന്നെ നമ്മള് ജോലിസലത്ത് നല്ലാ ഉ ഉഷാറായിട്ട് പണിയെടുക്കുന്നുണ്ട് നമ്മള് നല്ല ആൽമാർത്ഥതയോട് കൂടിയാണ് നമ്മൾ പണിയുന്നത് അതൊക്കെ മനസ്സിലാക്കി ആ പിന്നെ നീ എം ഏ ആ നിങ്ങളെന്താണ് ഒ ഇങ്ങനെയൊക് സംസാരിക്കുന്നെ
അല്ല താമസ്ച്ചൊക്കെ വന്നാലേ മൊതലാളിക്കിഷ് ഷ്ടപ്പെടത്തില്ല
ആ
ആ നമ്മുടെ മൊദലാളി ഭയങ്കര
എടോ ഇങ്ങനെയൊക്കെ പറയ്ക നമ്മുക്ക് ഏ ര നമ്മുടെ ആ പിള്ളേരാണ് അവര് നല്ലതായിട്ട് പണിയുന്നുണ്ട് അവര് നല്ല ആൽമാർത്ഥതയോട് കൂടിയാണ് പണിയുന്നത് പിന്നെ ചെറ് ചെറിയ ഹ്
അ ആ തേ ഇതിന് നുമ്പേ അതെ നേരത്തെ നമ്മുടെവിട്ന്നൊക്കെ കുറെ ആൾ ക്കാരൊക്കെ പോയി ഇങ്ങനെ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ കൊറേ ആൾക്കാരേക്കെ പ റഞ്ഞു വിട്ടായിരുന്നു അറിഞ്ഞില്ലായിരുന്നോ
ആ അതൊക്കെയറിഞ്ഞു നമക്കറിയാലോ നമ്മള് വൈന്നേരംവരെ നിന്ന് പണിയുമ്പോൾ നമുക്കറിയാലോ ആരൊക്കെ പണിയും ആരൊക്കെ പണിയേലാന്നുള്ളത് തീർത്തും പണിയെല്ലാ തരം പിന്നെ ഹ് നമ്മടെ ഹ് ഇതെന്നാന്ന് വെച്ചാൽ എല്ലാവരേയും സകായിക്കുക എല്ലാവർക്കും ഒരൂ ജോലി നമുക്ക് എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാർക്കും ഒരു ജോലി അവിടെ കിട്ടുക അപ്പൊ അതില് നല്ല കറക്റ്റായിട്ട് ചെയ്യുന്നൊരെ കൂട്ത്തി നിർത്തുക തീർത്തും പൊറകോട്ട് വരുന്ന നമ്മൾ ഒഴിവാക്കുക അല്ലാതെ എല്ലാരും നമ്മള് നമുക് ആർക്കും ഒന്നും കൊ ചെയ്യാൻ പറ്റിയേല്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കാൻ പറ്റിയേല്ല അപ്പൊ അതിന്റേതായ രീതിക്ക് നമ്മൾ പോവുക
ഉം
നമുക്ക് അവരൊരു പണി ചെയ്തല്ലോ ആളെ നമുക്ക് സഹായിക്കാൻ പറ്റ് ഇ രാവ്ൽ രം മുതല് വൈന്നേരം വരെ നിന്ന് പണിയുമ്പോ നമുക്ക് ആ പണിക്കൂലി ആയിട്ട് അവർക്ക് കൊടുക്കാലോ
അതെ അതൊക്കെ ഉണ്ട് ഓ ഓരോത്തർക്ക് ഈ ചുമ്മാ ഗോലി ഒ ഇതൊക്കെ ഒരു ജോലിയാണോ നമുക്ക്
മ് മ് ങാ പിന്നെ ന്നാല് ച്ചാല് നമുക്ക് നമ്മുടെ കൂട്ത്തി പത്ത് പേരുണ്ടെന്ന് വെച്ചോ പണിയാന് ആ പത്ത് പേർക്കും നമുക്ക് പണി കൊടുക്കാൻ പറ്റും അപ്പം ആത്മാർത്ഥതയോട് കൂടി ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പത്തു പേർക്കുവാണ്
ഉം ഹ് അതെ അതൊക്കെ ഉണ്ട് പിന്നെന്ന
ല് ആ സഹായിക്കുന്ന രീതിയാണ് പറഞ്ഞത്
അതെ അതെ
ആ അപ്പം ചിലപ്പോ ചിലർക്ക് വൈയായിക ഉണ്ടാകാം വൈയായിക ഉണ്ടാകുന്ന മന്
ആ അതൊന്നും സാരമില്ല ഇങ്ങനെ വയ്യാഴ്ക ഒക്കെ ആണെങ്കിൽ പിന്നെ അതുപോലെ
അപ്പൊ പിന്നെ ഏ എന്നും പറയുക നിങ്ങൾ കറക്റ്റ് സമയത്ത് ഇറങ്ങുക കറക്റ്റ് സമയത്ത് കയറുക അപ്പം ഇന്നൊരു ദിവസം താമസിച്ചുന്ന് ഓർത്ത് നാളെ ഇത് ആവർത്തിക്കാതിരിക്കുക അതൊക്കെ നമുക് ക്ക് നമ്മുടെ സ്ഥലത് പറയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നാളേക്കും വേണ്ടേ ഇന്ന് തന്നെ മൊത്തം ചെയ്ത് തീർത്തെച്ചിരുന്ന
നാളെ എവിടെയാ പണി നാളെ വല്ല പണിയും വേണ്ടേ അല്ലേ പുള്ളിക്കിതുപോലും അറിയാവോ ആ അതുകൊണ്ടാ വീട്ടിൽ എന്നാണ്ട് വിശേഷം ഒക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ
ആഹ് സുഖായിട്ട് ഇരിക്കുന്നു എല്ലാരുടെയും കാര്യങ്ങളങ്ങനെ ഒക്കെ നോക്കി പം പണിക്കും പോവണം അപ്പം നമ്മള് നമുക്ക് അയിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മടെ വീട്ടിലെ കാര്യങ്ങളും ചെയ്തു പോവണം അങ്ങനെയൊക്കെള്ള കാര്യങ്ങള്
ആ ഇങ്ങള് സിനിമ കാണാനൊക്കെ പോയിട്ട് പോയായിരുന്നോ സിനിമ കാണാൻ പോകുന്നത് പ പർഞ്ഞട്ട് പോയാ
ആ സിൻമ കാണാൻ പോയി നല്ല അടിപൊളി പടമായിരുന്നു ദൃശ്യയിരുന്നു കണ്ടത് ആ അതിലുള്ള തമാശകള് നല്ല രീതിയില് മോലാലും ആഹ് തകർത്തു മോലാലും മീനൻ നല്ലയാ ഫ് ദേ കയ്‌ ച്ചു വെച്ചു
ആഹ്
നല്ലതായിരുന്നു നല്ല സിൻമയായിരുന്നു അതൊരു കു മോ കുടുംബത്തിന് കാണാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു
ആ ശരി
ജനുവരി രണ്ടാം തീയതി ഒക്കെ
ആ ജനുവരി രണ്ടാം തീയാണ്
ത്തി പോകുന്നതും അപ്പൊ അങ്ങനെയൊക്കെയള്ള നല്ല നല്ല കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു അതില് അനൂപ്ന്ന് പറഞ്ഞ ക ആ കഥാപാത്രം എപ്പഴും ഫോൺ വിളി ച്ചോണ്ട് മറ്റുള്ളവരെ വിളിച്ചോണ്ട് നടക്കുണു. ഭാര്യയെ വിളിക്കാതെ പുറത്തുള്ളവരെ കങ് വിളിച്ചുകൊണ്ട് നട ക്കുന്നു
ആ അത്പ്പൊ ചുമ്മാ ഒരു ടൈം പാസിന് ഒരു നേരം പോക്കിന് വിളിക്കുന്നതല്ലേ അതൊക്കെ വലിയ കാര്യമുള്ളതാണോ? ചുമ്മാ ആൾക്കാർ ഇങ്ങനെയൊക്കെ അങ്ങ് പറയും.
ആക്സിഡന്റ് ആയിപ്പ ഏഹ് എന്താന്ന് വച്ചാല് ആ ഫോൺ വിളിയില് ആ ആക്സിഡന്റിലെ ഈ വിളിച്ചോരൊന്നും വന്നില്ല. സ്വന്തം ഭാര്യാണ് അവിടെ ചെന്നത് അതില് സിനിമയിൽ അഭിനയിക്കുന്ന ആര്യ ആ സിനിമയില് കാണി കഥാപാത്രങ്ങള്
ആ അതെ കഥാപാത്രങ്ങളാണല്ലോ യാഥാർത്ഥ്യങ്ങൾ ആകുന്നത്. അല്ല അല്ലെ നമ്മള് നട നാട്ടിലെ നട ക്കുന്ന കാര്യങ്ങളൊക്കെയ ഈ കഥകള്
ആ ആ അപ്പം അവരൊക്കെ നല്ല രീ തിയിൽ അഫിനയിക്കുന്നു. നമുക്ക് സന്തോഷം. നമ്മള് പോയി
ആഹ് കണ്ടു കൈയടിക്കുന്നു
പിന്നെ ഇങ്ങനെയൊ ഒക്കെയുള്ള കാര്യങ്ങളെന്നും തുടർച്ചയായിട്ട് ജോലിക്ക് പോവുക ജോലി സ്ഥല ത്തി ചെല്ലുക ആൾക്കാരെ കാണുക തമാശകൾ പറയുക ഇങ്ങനെയൊക്കെയാണ് നമ്മള് എന്നും പോയിക്കൊണ്ടിരിക്കുന്നത്
ആഹ് ഹാ എന്താ ഇപ്പോ രാവിലെ എന്നെ ബസ്സ് കിട്ടാൻ താമസിക്കുവോ ബസ്സിന് ഭയങ്കര തിരക്കായിരിക്കും
ആഹ് അതെ രാവിലെ ഇച്ചിരി ബസ് കിട്ടാൻ താമസിക്കും
അതോ അതാണ് എല്ലാവരും വരുമ്പോഴും എല്ലാരും ജോലി സമയത്ത് ഒരേ സമയം രുമ്പോ ബസ്സിൽ ആ സമയത്ത് ഭയങ്കര തിരക്കാവും
ആഹ് സ്കൂൾ പിള്ളേരുണ്ട്
ആഹ് കോളേജ് സ്കൂള് കോളേജ് ജോലിക്ക് പോകേണ്ട ആൾക്കാർ അതെ അതെ അതെ
അങ്ങനെയാണ് നമ്മുടെ ഇത് സ്ഥലവും ഒക്കെ അങ്ങനെയാണ് പിന്നെ രാവിലെ മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മള്
അതെ രാവിലെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടല്ലോ പണികളൊക്കെ തീർത്തിട്ടൊക്കെ വേണ്ടേ വ
അത് നമ്മൾ കണക്ക് കൂട്ടാനില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് അവിടെ ആ വർക്ക് ചെയ്യുമ്പോ അതിന്റെ ആ വർക്ക് അതില് വരുന്നുണ്ട് അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചാ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ
ഉം അതെ അതെ അതെ
വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതില് പിന്നെ എല്ലാരും കൂടെ കൂടി ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നു കാപ്പി കുടി രുന്നു കാപ്പി കുടിച്ചിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങുന്നു അടുത്ത പിന്നെ
ഇവിടെ അടുത്ത് ചെയ്യുന്നുണ്ട് അതെ അതെ അതെ അതൊക്കെ നല്ല കാര്യങ്ങളാ കൊഴപ്പൊന്നുല്ല പിന്നെ ഞാനൊത്തിരി
ന്തുകുട്ടായ് എന്തേലും കണ്ടാ കോമഡിയ കെ
ആ ചെലപ്പോ മൊതലാളി പറയാ അതന്നാ ചെയ്യാത്തത് അത് ഇങ്ങോട്ട് എടുത്ത് വെക്ക് അത് അങ്ങോട്ട് എടുത്ത് വെക്ക് ഇത് മറിച്ചിട് തിരിച്ചിട് അങ്ങനെക്കെ പറയും അതെന്നാ ചെയ്യാന്ന് ഏ ആ അത് തന്നെ എന്നൊക്കെ പറഞ്ഞപോലെ ചെലപ്പം പുള്ളിക്ക് ചെലപ്പൊ മൂശാട്ട കേറിയിരിക്കും.
അതെ അതിന്റെ എടയ്ക്കും ആ പിന്നെ എല്ലാവർക്കിട്ടും കൗണ്ടർ അടിക്കണം കൗണ്ടർ അടിച്ച് ശരിക്കും കൗണ്ടർ അടിച്ച് ഗോളൊക്കെ അടിച്ചാണ് പോകുന്നത്.
അതൊക്കെ ഒള്ളു പിന്നെ നമ്മടെ പഴയ ആൾക്കാരെക്കെ കാണാറുണ്ടോ ഇവിടത്തെ സ്റ്റാഫൂ നൊക്കെ?
ആ സ്റ്റാഫുകളെക്കെ എല്ലാരേം കാണാറ്ണ്ട്. നന്നായിട്ട് പോകാറുണ്ട്. ആ ന് എല്ലാ രോടും അ ഒര് സൗഹൃദമായിട്ട് സംസാരിച്ചങ്ങ് പോവുന്നു.
ആ ആ
അങ്ങനെ വര്ന്നുണ്ട് കാര്യങ്ങള് നല്ല രീതിയില് വര്ന്നുണ്ട്.
ആ ആ പുതിയ പിള്ളേർക്കൊന്നും വലിയ കാര്യമായിട്ടേ ഇതൊന്നും ചെയ്യാൻ അറിയത്തില്ലന്ന് തോന്നുന്നു
ആ പുതിയ പിള്ളേരെ നമ്മള് പഠിപ്പിച്ചെടുക്കണം പഴയ ആൾക്കാരും നമ്മുടെ കൂട് ത്തിൽ നിർത്തിയിട്ട് നമ്മള് പുതിയ ആൾക്കാരെ പഠിപ്പിച്ചെടുക്കണം
ആ
അപ്പൊ ആ ഒരേ ആ ആളോടും ഇന്നത് ഇന്നതുപോലെ ചെയ്യാൻ പറഞ് താ നമ്മള് കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്താണ് നമ്മള് സ്റ്റെപ്പ് വഴി സ്റ്റെപ്പ് വഴിയാണ് പഠിക്കുന്നത്
ഉം അതെ അതെ അതെ
നമ്മളൊരു ആ അരി വേവിക്കണെങ്കില് സ്റ്റവ് കത്തിക്കണം അല്ലെ അടുപ്പി തീ കത്തിക്കണം ആ ഏഹ് അവിടെ വെള്ളം വെച്ച് ചൂടാകണം ചൂടാകുമ്പോൾ ഉം അരി ഇ ഇടണം അരി ഇട്ട് തെളെ വച്ച് കഴിയുമ്പോ അരിവെന്തോളും
അതെ
അത്രേ സമയം അവിടെ കൊടുക്കണം അപ്പ ആൾക്കാരെ നമ്മള് കൂട്ടുമ്പ അറിയാൻ മേലാത്ത ആൾക്കാര് അപ്പോ അവരേം നമ്മള് പഠിപ്പിച്ച് ഒരു വർക്ക് പഠിപ്പിച്ച് എടുക്കുമ്പോൾ അതിന്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ അത് രണ്ടു ദിവസം കൊണ്ടല്ല ല്ലേ ഒരായ്‌ റ്റയും കൊണ്ട് അവര് കേറി വന്നോളും സാവകാശം നമ്മള് ക്ഷമയോടെ
ആഹ് അവരൊക്കെ പഠിച്ചു വന്നോളും കുഴപ്പൊന്നുമില്ല പഠിച്ചു വരട്ടെ
അവരെ നമുക്ക് മെയ്‌ൻ എൻസീതെടുക്കെണ്ടതുണ്ട് നമ്മള് നല്ല
നന്നെ ചോറിനെന്താണ്ട് കറി
തലക് ഒഴിവാക്കി വിടും പഠിക്കുന്നില്ലെന്ന് കണ്ട് കഴിയുമ്പോ ഒഴിവാക്കി വിടും അതെല്ല നമ്മളവിടെ റിസ്ക് എടുത്ത് ചെയ്യാനുള്ള ഒരു വനം ഫാവം നമ്മടെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടാഹണം ന്നാണ്
ഏഹ് ഉം ചോറിന് എന്താന്നാകറി ഒക്കെ കൊണ്ടന്നന്ന്
ചോറിന് മീൻ വറുത്തതുണ്ട് ചമ്മന്തി ഉണ്ട് പുളിശ്ശേരിയുണ്ട് പിന്നെ അവിയലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഇതിപ്പോ അതെ അതെ അതെ അതെ ഇപ്പൊ ജോലിക്ക് വന്നാന്ന് പർഞ്ഞ ഹോട്ടലുംകൊണ്ടാണോ വന്നത്
ഏഹ
ക്ക് വരുമ്പോ ഹോട്ടലു ആയിട്ടാണോ വരുന്നേ
ആ എല്ലാരും കൂടെ ആവുമ്പോ ഇഷ്ടം പോലെ കറിയുണ്ട് വീട്ടിലാണെ ഒരു കാറിയെ ഒക്കിയേ കണോള്ളു ഒന്നാ രണ്ടോ കൂട്ടം നമ്മള് പണിയിസ്തല്ല തിരിക്കുമ്പോ ആ കുറയെപേരും ഊണ് യല്ലേ ഇരിക്കുന്നെ അപ്പം അതിന്റെതായ കറികള്ളും കൂടെലുണ്ട്
ആ